ഹലോ, സുഖവാണ് എന്താ അവിടുത്തെ വിശേഷം?
ഇവിടെന്താ കൊഴപ്പൊന്നുല്ല. ഫുഡോക്കെ കഴിഞ്ഞ്, റെസ്റ്റ് ടൈം ആണ്.
അയ് ശരിയ. ആഹ് ഫുഡയിക്കല് കഴിഞ്ഞ്. എന്താ? എന്താ ചോറ്ക്ക് മീ കറി? ചോറ് മീ മീ കറി പച്ച കറി. അവിടെ എന്താ കഴിച് ചോറ് എന്താക്കറി?
ആ അവിടതാ ചോറ് ഉപ്പ പേരി അങ്ങനൊക്കെ അയിറ്റം സ്. ട്ടി മുട്ടി പോയി. പിന്നെ എ ഗസ്റ്റ് വരാന് പർഞ്ട്ട്ണ്ട് ഐന വെയ്റ്റ്യ്ത് കാത്തിരിക്കയാണ്.
ആ.
അറ്റല്ല സമൂസ വാങ്ങിക്കണംന്ന്‌ വിചാരിക്ക് ണ്ട്. ആഹ സമൂസ വാങ്ങിക്കാ വിചാരിച്ചിട്ടാണ് അപ്പൊ. ഓരെക്കെ വെയിറ്റ് എയ്തോണ്ടിരിക്യണ് ഞങ്ങള്. ആ പിന്നെന്താഅന്റെ പരിപാടിന്ന് ന്ന്ന് ന്താ പരിപാടി.
ന്താ എവിടെ പുറത്ത് പോവാൻള്ള പ്ലാൻണ്ട്.
അൻന്തേ രാശ്
കടപൊര്ത്ത് പോണംന്ന് വിചാരിച്ച് പക്ഷെ മഴആയകാരണോണ്ട്. ഒരു നാലുമണി അഞ്ചു മണി ഒക്കായിട്ട്.
പോവുംലേ ആത് ശരി യാ അങ്ങനെ. ഹേറെമ്മ ഉമ്മവടല്ലേ ഉമ്മോടല്ലേ?
ആ മൻ
അതെയോ ആത് ശരി അങ്ങനെ ളൊക്കെ അങ്ങനെ. പിന്നെ ഞാന്ന്ന് വൈന്നാരം എന്തേലും ഉണ്ടാക്കണന്ന് വിചാരിക്ണ് ണ്ട് ഗസ്റ്റിന് സമൂസകൾ കൂട പഴംപൊരിയാ ഐ അന്റെ പുദേ റെസിപ്പി. പിണ്ടാ?
ഇവിടെ ആ ന്താ പറയാ കട്ടിലേറ്റ് ണ്ടാക്കാ.
അതെ അത് ശരിയാണ്ലെ? ഞാൻ കൊച്ച പന്ന റെസിപ്പി പുതിയത്ണ്ടെങ്കി വല്ലതും പർഞായോ? അപ്പൊ താ പരീക്ഷിച്ചോക്കാലോ ക്കടാ ആഹ. അങ്ങനെ നല്ല കൊതു പൊറത്തിരിക്കാൻ പറ്റ്ണില്ല നല്ല കൊതുണ്ട്ലെ?
ആ അതന്നെ പൊറത്തെടയും പോഗാൻ ഇഷ്ട്ടാണോ?
ഇഷ്ടൊക്കെ തന്നെണ് പിന്നെ വി ട്ടിന്ന് ഫ്രീ ആല്ല എറങ്ങാൻ പറ്റുന്നില്ല ആ ഒരിത്തിലാണ് എനി ഇന്ന് മഴയല്ലേ ഇന്നെന്താലും ഈ നാളെ ഇന്നത്തെ നടക്കൂലേ എനി. ആ് നാളെ പോവാന്ന് വിചാച്ചിട്ടാണ് പിന്നെ മോന് ണ്ട് അവൻ പുർത്ത് പോവാൻ ന് ക് ക്കണ്. അപ്പൊ പിന്നെ വീട്ടിൽ ആരുംണ്ടാവൂല്ല ഒരു ഉമ്മ ഉണ്ട് പ്രായമായരു ഉമ്മള കാരണം മ്മാനെ തനിച്ചാക്കിയിട്ട് വീട്ടില് പിന്നെ ഒരാള് വേണ്ടി വരും. അപ്പം ഇന്നത്തെ എന്താലും നടക്കില്ല നാളെ ഇൻഷാ അള്ളാ നോക്കി നോക്കണം. അങ്ങനൊക്കെ വിശേഷങ്ങള്.
പിന്നെ എന്താണ് ഞഎന്നാ പോവാ അങ്ങണ്ട്?
നാളെ ഞാ നാളെ പോവും.
നാളെ പോവലേ ഉ ലീവ് കഴിഞ്ഞില്ലേ? കല്യാണത്തിന് വരോഞ്ഞീ അടുത്ത മാസം കല്യാണല്ലെ അതിന് വരോ?
ആ ചെലപ്പോ അറിയില്ല നോക്
ആഹ. ഡ്രസോക്കേട് ത്ക്ണാ? കല്യാണത്തിന് ഡ്രസ്സെടുക്കണം അതിന് പർച്ചേസിംഗ് ണ്ട് അത് കഴിഞ്ഞിട്ടില്ല. ഉം ന്തരാ ആഹ്ശരിയാ എന്ന ബാ ബാദൊന്നാ വെര്ന് ഹസ്ബന്റ് എന്നാവെര്ന്ന്.
ഹസ്ബൻഡ് ആ അട്ത്ത വർസെകുവാര.
അതല്ലേ അത് ശെരിയാ വർഷത്തി ലാവും ലീവില്ലേ അപ്പൊ.
തനപ്പോ പോവാൻ നോക്കണ്ടാവും.
ആഹ് ശരിയാ അങ്ങനെ പിന്നെന്താണ്? പിന്നെന്താ വിശേഷങ്ങള്? പുതിയ വിശേഷങ്ങൾ എന്താ?
സുഖാണ്. അങ്ങനെ പോണെ. വീട്ടിലെപ്പ ആരെള്ള?
വീട്ടിലിപ്പ ഇതാ മോൻ ഇണ്ടാവിടെ മോന്ങ്ങട്ട് പോവാൻ നിക്കുണ്ട്. അപ്പൊ ഞാൻ പിടിച്ചു നിർത്തി നാല് മണിക്കം പോവാതണ്ട് പിടച്ച് നിർത്തിക്കയാണ്
ശരിയാ.
ഇ പുതിയ ഇതിക്ക് ചേരണം അപ്പൊ രണ്ടു മാസമായിട്ട് ഫ്രീയില്ല.
ആ. ആഹ്. ആ
ആ അപ്പൊ എടുക്ക നാല് മണിക്ക ശേഷം പോണം നിൽക്കുന്നു ണ്ട്
ഐശ്ശേരി ആ...
നിങ്ങളായിട്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ ഉച്ചറസ്റ്റിലാണ് അപ്പൊ അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ അറിയാൻ വിളിച്ചാണ് മയക്കത്തിൽ അങ്ങനെ പിന്നെ എന്താണ്? മോന ഉറങ്ങിയായി.
മോൻ ഒറങ്ങാണ്
ആഹ.. ശരിയാ... എവിന്നാ ഡ്രസ്സ് പുതിയത്ടുക്കല് ഡ്രസ്സ്‌ ചുരിദാർ ടുക്കണം ഏതാ സ്ഥലം നോക്കി ഇരിക്കണ അപ്പൊ
പുത്തൻപള്ളിയില് കുറെ കടകളൊക്കെ ഇണ്ട്. ആഡ് ലൈഫ്, പറപ്പിള് അങ്ങനെയൊക്കെ ആയി
പാർപ്പിള ആ ശരിയ ചുരിദാരൊക്കെ വക്കണെന്നുണ്ട എനിക്ക്
ഉം.
അ മതിയല്ലോ അതികം ആലോക്കണ്ട പിന്നെ സ്റ്റിച് ചെയാൻ കൊടുക്കണ്ട? അ. തയ്ച്ച കിട്ടാൻ ടൈം എടുക്കും.
അതെ... അതെ.. റെഡിമേഡ് നോക്കിയാ മതി.
പോയി നോക്കണം ന്നെങ്കി നാളെ ഇപ്പൊ എന്തെന്തായാലും നടക്കൂല്ല നാളെ നോക്കാന്ന് വിചാരിക്ണ്ട് അങ്ങനെ
വേറെന്താ അങ്ങനെ പോണ മഴൊക്കെ ആയിട്ട ഇങ്ങനെ ഇരിക്കണ് ഏയ് ഇല്ലല്ല ഒക്കെ ആക്കി വച്ചിട്ടുണ്ട്..
അതെ വെജാ അതാ പിന്നെ ചിക്കനാ ബീഫാ ചിക്കനില്ല ആഹ ശരിയാ! അതിന്റെ പണി ക്കഴിഞ്ഞിരിക്കണ്ടാവില്ലേ പൊരിക്കൻ വേണ്ടിയതള്ളുല്ലേ. അ ശരിയ
വേറെന്താണ്? കാര്യങ്ങളൊക്കെ?
ഏതന്താ? എനി പോണ് കൊപ്പൊന്നുമില്ല
എന്താ പരിപാടി ഹസ്ബന്ഡറ് വീട്ടി പോയാല്
അവിടെ പോയാല് ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്ന മോനുള്ള കാരണം എന്തോ എന്തേല
ആയിട്ട് ഒക്കെ പോവല ശരിയാ അങ്ങനെ മോന്ക്ക് ഫോൺ ങ്ങനെ കൊടുക്കണ്ടട്ടാ.
ഇല്ലല്ല ഇപ്പൊ ഇവിടെ ഇലുള്ള ടി. വി ഇള കാരണം കൊറചൊക്കെ ഇരിക്കും. അവിടെ പോയാ പിന്നെ ഫോൺന്നെയ ഓൻ ചോദിക്കുക
അ ശരി അങ്ങനൊന കൊടുത്തു പോയാ പിന്നെ അതന്നെ ഒനക്കരു ശീലായി മാറേ നമ്മക്ക് പിന്നെ വേറെന്താ വിശേഷങ്ങള്?
ആഹ പിന്നെ ആഹ. ഓഓഓ ഉമ്മ അമ്മ പ്രായമായിണ്ട്
ആഹ ശരി അങ്ങനെ
ഉം.
ണ്ടങ്ങടൊക്കെ ഇപ്പൊക്കെ?
ഓ ആ ഉപ്പേം ഉമ്മേം ഇന്നലൊക്കെ വന്ന് പിന്നെ ആ വരാറുണ്ട്. ആ വരാറുണ്ട്.
ഉണ്ടല്ലേ അത് ശെരിയാ എന്നാലും മോന കൊണ്ട പോവോ അങ്ങണ്ട്?
ആ മോനടക്ക് കൊണ്ടോവും.
അങ്ങനെ ഏതാ? ഇന്നത്തെ കഴിഞ്ഞില്ലേ ഇപ്പൊ ക്കവും ഉം നല്ലൊരു മഴ പെയ്ത് തോർന്നിപ്പോ ഇവിടെ.
അതെ അതെ.
ആ
വേറെന്താ അത്?
പറമ്പിൽ എന്താ പുല്ല് പുറത്തക്ക ഇറങ്ങാൻ വയ്യ. കൊതുവിന്റെ ശല്യം പുല്ലിന്റെ ഇതൊക്കായിട്ട് നടക്കാനും വയ്യ. ഇ പൊറത്ത് പണികളൊക്കെ ഉണ്ട് പക്ഷെ ഇറങ്ങാൻ വയ്യ. ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പണികളൊക്കെ ഉണ്ട് അതിന്റെ എടന്നൊക്കെ ആയിട്ട്
ഉം പുല്ല് ചെത്തണം എന്നൊക്കെ വിചാരിക്കും മഴ
ഉം അതെ.
ആ. പിന്നെന്താ വിശേഷം?
വേറെ അങ്ങനെ പോണ്.
വാ എപ്പളാ വിളിക്ക ഹസ്ബന്ഡറ്?
ആ രാത്രിയാവും ഡ്യൂട്ടി കഴിഞ്ഞ ഇന്ന് ഇപ്പോ ലീവ
ആ സൺഡേ ലീവ് ആയത് കാരണം ഇന്ന് ഫ്രീ ആവൂല്ലേ? മറ്റേ രാത്രിയാവുംവിളിക്കണ്ടാവല്ലേ ആ ശരി അങ്ങനെ ഉം. പിന്നെ അവിടെ പോയാൽവേറെ ആൾക്കാരൊക്കെ വരണ്ടനാത്മ മ് ക്കെ വരുവോ?
ലീവള്ളപ്പൊ ഒക്കെ വരുക.
ആ സൺഡേ ലീവ് ഉള്ളപ്പോഴാ വരവ്ണ്ടാവല്ലേ?
ആ മദ്രസ്സേം ഒക്കെ ഉള്ള കാരണം എന്ത എങ്ങനെയാണാവോ.
ഉം അങ്ങനെ അങ്ങഡാങ്ങനെ പൂവാ വിളിക്കാൻ വരോ അവിടുന്ന്?
ഇല്ല ഇവിടുന്ന് ബ്ര അണുക്കാനായിട്ട് പോവും. അതായത് ആ ഇക്കാനായിട്ട് പോവും.
ആ ശരി അങ്ങനെ അവിടുന്ന് ഇങ്ങോട് വരുമ്പോഴാ?
അ അവിടന്ന് ഓഇക്കാനായിട്ടെന്നെ വരൽ
തിരിച്ച് വിളിക്കാൻ അങ്ങോട്ട് വരൂല്ലേ ആ ശരി അങ്ങനെ പിന്നെന്താണ്?
ഏ വേറെക്കെപ്പൊന്നുല്ല.
ഉം ന്നാ ശരി പൊറത്തു പോകുമ്പോക്കെ വിളിക്ക അപ്പ പറ്റേക്കെ ഞാൻ വരണ്ട്.
ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ന്നാ കാണാം. ഉം തരി ഓക്കെ.
ശരി വേറൊന്നുല്ല ന്നാആ ശരി.